ഹലോ എന്തൊക്കെ വർത്താനം
സുഖായിട്ട് ഇവിടെ
സൗണ്ട് ല്ലലെ
എത്ത നിങ്ങളെ വർത്താനം
നല്ല വർത്താനം എന്തൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ ഇട്ട് വന്ന് ഫോണ മേല അല്ലേ കുട്ടികൾക്കൊക്കെ ഫോണ് കിട്ടിയാൽ മതിയല്ലേ
മ് എന്താ വൈകുന്നേരം കടിക്കെ ഉണ്ടാക്കിയാ ഇതാ ഇന്റെ മോൾക്ക് പനിയാടോ മോൾക്ക് രണ്ടാമത്തേൾക്ക് പനിയാണ്
ആഹ്
ഉം മൂ മൂത്താള് ഇതാ വന്ന് കുളിയൊക്കെ കഴിഞ് ഇപ്പം. ഇതാ അകത്തക്ക് കേറ്ണ് ചെറിയ ആള് ഇതാ ഇവിടെ നിലത്തിരി ക്ക്ണ്
ആഹ് ചെറിയ ആൾ ഇരിക്കാനായിട്ട് ഒള്ളൂ
അല്ലല്ല ഓളെ പുടിച്ച് നിർത്ണ്ട് ഇപ്പോ
ആഹ് അയ് ശെരി ഇന്റെ ഒരാളോളു ഒരാൾ അല്ല ഒരാൾ അവിടെ ഉണ്ട് സ്കൂൾ വിട്ടാണ്ട് മറ്റൊന് ചെറുതാണ് നാല് മാസമായിട്ട് പിന്നെ വേറെ എന്തൊക്കെ എന്താ ചായോടിയൊക്കെ കഴിഞ്ഞോ എന്താ ചായ കടി ഉണ്ടാക്കിയെ
ഇല്ലില്ല ചായ ചായ ഒന്നും ഒന്നും കുടിച്ചിട്ടില്ല എന്ന് ഞാൻ കുറച്ച നേരം ഇങ്ങനെ പോണ് നോക്കിട്ട് ഭയങ്കര തലവേദന അപ്പൊ ഞാന് ഇഞ്ചി ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടെ വിചാരിച്ചിട്ടേ
ആഹ് അയ് ശരി എ എന്താ ചോറത്തിനൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി ചോറും കൂട്ടാനൊക്കെ ണ്ടാക്കി
ചോറിന് ഇന്ന് ഇന്ന് വ ഇതല്ലേ വായക്കൂമ്പങ്ങൾ ഇങ്ങളവട്ക് എന്താ പറയാ വായക്കൂമ്പിന് വയകൂമ്പ് ല്ലെ പറയ
വായക്കൂമ്പിന് വായമണി വായമണി എന്ന് പറി ഞങ്ങളവെടീം ഇവടിയങ്ങൻ തന്നെ പറയാൺണു കൂ കൂമ്പ്ന്ന് കല്യാണം കഴിച്ചോട്ത്ത് ആഹ് ഈ ആഹ് ഒരു സാധനല്ലേ എങ്ങനെ തൊലിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണേ
ആഹ് അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കും കൊറചെരം
ത്തിലിട്ട് കറ കളഞ്ഞിട്ട് ഉണ്ടാക്കണേ ഉം
ആഹ് ആഹ് അതന്നെ
ആ അതന്നെ ഞങ്ങളെ എൻ്റെ നാട്ടിൽ വായാമണി ന്ന് അറിയും ഇവടെ വായക്കൂമ്പ് തന്നെ പറയണെ കല്യാണം കഴിചോട്ത്ത്
ഉം ഓരോര നാട്ടിക്കില് ഓരോരോ പേര്
അതെ അതെങ്ങനെ ഉണ്ടാക്കല് ഇങ്ങള്.
ഞാനത് ചെലപ്പോ ഞാൻ എന്ത ചെയ്യും അത് പിന്നെ അത് ചീന ഏ ഇതില്ലേ അടു എന്താ പറയയാ ചീനച്ചട്ടീ എന്ന് പറയും നിങ്ങളക്ക അവിടുക്ക് ചീനച്ചട്ടീന്നന്നെല്ലോ പറയാ എന്താണ് പാ ആഹ് ആഹ് അതില് കടക് ഒട്ടിച്ചു ഇടണ്ട്
ആ കാട് പൊടിച്ചു കാണ തേങ്ങയും ഉള്ളിയും ചെറു ചീരമൊക്കെ ഒട്ട അരച്ചടും ആഹ് ആഹ്
ട്ട് അത് പിന്നെ അരിപ്പേക്ക് ഊറ്റി വെച്ചിട്ട് പിന്നെ കട കവ
കേവൊക്കെക്കും പോലെ കാട് ഇല്ലല്ല അല്ല അത് വേവിക്കും പോലെ കേബേജ് കഴുകിട്ടല്ലേ അരിയള്ളൂ അല്ലെങ്കിൽ വെള്ളം പിടിക്കൂലേ
ആഹ്
കഴുകിട്ട് അരിഞ്ഞിട്ട് കഴുകിയ വെള്ളം പിടിക്കൂലേ കഴുകിട്ട് അരിയ എന്നിട്ട് കാടു പൊട്ടിച്ചിട്ട് അതില് തേങ്ങയും ചെറിയ ഉള്ളി
ആഹ് അതെതെ അ ചെിലപ്പോ ഞാൻ എന്ത് ചെയ്യന്ന് അറിയോ ജീരം കടൂല ഞങ്ങള്ൾ ജീരം കടൂല ഞങ്ങള് തില് പച്ചമുളകും ചീരുള്ളി
ആഹ് പച്ചമുളക് ആഹ് ആഹ് അതിൽ ചെറു ജീരകം കൂടെ ഇടും അപ്പോൾ നല്ല ടേസ്റ്റാണ്
അതു പിന്നെ ഈ ചെിലപ്പോ ഞാൻ എന്താന്ന് അറിയോ ഇതില്ല നമ്മള ചെമ്പുന്തണ്ട് ചെറുത്
ആഹ് ആഹ് ഹ
പ ചിതിന്റെ ഇലയെ തണ്ടി ചെറുതായി കഴിഞ്ഞു
അങ്ങനാണ്ടല്ലന്ന് എന്താ കുറവാട്ടോ ഞാന് ഇങ്ങനെയണ്ട ഈ ഈ പച്ചക്കറിയിലുള്ള ഈ ഇതൊക്കെ ചെമ്പുംതണ്ട് ചേനത്തണ്ട് ഒക്കെ വെക്കുവലോ ഉപയോക്കുവലോ എന്റെ വീട്ടിലൊക്കെ വയിക്കും ഈ കൃഷിയുള്ള പോല നല്ലോണ്ണം വേവിക്കൂത് അല്ലാതെ ആഹ്
ഒരുവിട ഇതേ ഒള്ളു
ആഹ് അത് കൃഷി വെക്കണം ഇ ഇണ്ടാക്കാൻ കാരണം എൻ്റെ നാത്തൂൻ്റെ വീട്ടില് കൃഷിയുണ്ട്. അവരിങ്ങനെ ചെയ്യുമ്പന്താണ്ടും എന്തായി പൂള പൂളക്ക് എന്താ പൂളേം ചേമ്പിൻ തണ്ടും അങ്ങനെക്കെ വെക്കും.
ആഹ് ആഹ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ
ആഹ് അത്ണ്ടാക്കും ഇവിടെ പിന്നെ അങ്ങനൊന്നുല്ല ഇവിടെ മീനൊക്കെ തന്ന. പിന്നെ ചോറൊക്കെ
എടുക്ക
ചോറും കൂട്ടാനൊക്കെ ഒന്നായിട്ട് വേവിക്കും.
ചോ ഒക്കെ ഒന്ന് കൊറച്ച്ക്കണ്.
ആഹ്, അല്ല വേവിക്കലൊക്കെ ഒന്നായിട്ട് ചോറും കൂട്ടാനൊക്കെ
ആഹ് ആഹ് രാവിലെ തന്നെ രാവിലെ ഒന്നിച്ച് അങ്ങണ്ട് ഏഹ്. അപ്പൊ ചെറിയ മോളുണ്ടായ കാരണേ. തറവാട്ടിലില്ലേ ഇമ്മീം ഇപ്പിയൊക്കെ തറവാട്ട്ങ്ങലല്ലേ. അപ്പൊ എനിക്ക്. കാര്യായിട്ട് ഇങ്ങണ്ട് ഇതാക്കാൻ പറ്റണില്ല. അപ്പൊ ഞാന് രാവിലെ അവിടെ
ആഹ് മ്ഹ്
ഓഹോ അല്ലേ
പിന്നെ വേറെ എന്താ ചായക്ക് എന്താ ഇണ്ടാക്കിയെ
ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്യാ. ചായക്കുള്ള കടി ഉണ്ടാക്കിയിട്ടില്ല.
ചായേക്ക കൂടി കഴിഞ്ഞാ
ഇഞ്ചി ചായ ഇട്ട് കഴിഞ്ഞു ആണോ ഇഞ്ചി ചായ ഇണ്ടാക്ക്യോ? ഇല്ലെടാ ഇഞ്ചി ചായെ ഇണ്ടാക്കി നോക്കിയതാണ് തലവേദന ഭയങ്കര തലവേദന. അപ്പെ ഞാന് ഒരു ഇഞ്ചി. ചായ ഇട്ട് അങ്ങനെ കുടിച്ചിട്ട് ഇങ്ങക്ക് ഒന്നു വിളിച്ചു നോക്കിയതാ എന്താ പാട്ന്ന്. നിങ്ങള് ഓൺ ലൈനിൽ വ
ആഹ്. ഓൺലൈൻ വർക്കൊക്കെ ആദ്യക്കൊ കൊറെ ചെയ്തിരുന്നു അയിലൊന്നും ഒ കൊറെ കാശൊക്കെ പോയിന്നല്ലാതെ പിന്നെ ഇപ്പ അങ്ങനെ ഒന്നും ചെയ്യണില്ല. നീ എന്തെങ്കിലും ചെയ്തിര്ന്നാ
ഇങ്ങക്ക് കേക്കണില്ലേ ഞാൻ പറയുന്ന
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ഏഹ്. നിൻ സരിക്കും അങ്ങട് കേക്കണില്ല നല്ല സൗണ്ടില്ല. വേറെന്താ.
വേറെ
വേറെ വിശേഷങ്ങള് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്ക്ണില്ലേ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയ ഹലോ വീട്ടിലൊക്കെ പോവാറില്ലേ വീട് അട്ത്താണോ ഹലോ ഹലോ എടീ കേൾക്കണില്ലേ ഹലോ ഹലോ ഹലോ ഒന്നും കേക്കണില്ലല്ലോ
കേക്കിന്നില്ല
ഹലോ
ഞാൻ പറയണ കേക്കാണില്ലാ റേഞ്ച് ഇണ്ടല്ലോ
ഹലോ ഒന്നും കേക്കണില്ലല്ലോ
അങ്ങനെ പൊറത്തു പോയിന്ന് ആ
ഹലോ ഒന്നും കേട്ടില്ലല്ലോ എന്തായിരുന്നു കൊറച്ച് സമയം ഏ
ഇങ്ങൾ പറേണെ എൻക്ക് കേക്ക്ണ്ടെ ഇങ്ങള് പറയണ
ആ നാ വീട് പോയി വീട്ടിലിപ്പോ നാ എനിക്കൊന്നും കേക്കണ്ടായിരുന്നില്ല കൊറച്ച് സമയം ഞാൻ ഹലോ ഹലൊന്ന് പറഞ്ഞു കൊറേ നേരം ഹലോ ഹലോന്ന് പറഞ്ഞോണ്ടിരുന്നു
ഞാനും ഇവിട്ന്ന് പറയണ്ട് അലോ അലോന്ന്
ആ വീ
എക്ക് തോന്നുണു മഴ ഇവിടെ ഇപ്പ നെറ്റ് ഒക്ക ഉണ്ട് നെറ്റ്വർക്കൊക്കെ കാണണണ്ട് എന്തെങ്കിലും ഈ ആപ്പിന്റെ എന്തെങ്കിലൊക്കെ വർ ക്കിന്റെ എറർ എന്തെങ്കിലാനെയ്ക്കാറും മനസ്സിലാവണില്ല ഉം
മഴണ്ടോ ഇന്ന്
ആ മഴ എടക്കും പെടക്കും ടക്കും നിലക്കായിട്ട് മഴ നല്ല തണുപ്പല്ലേ അവിടൊക്കെ എങ്ങനെയ
ആ ഇവിടെ ഇപ്പ നല്ലൊരു മഴ പെയ്തു തോർന്നു
മഴ പെയ്തില്ല നിങ്ങളവടൊക്കെ എങ്ങനാ പനി കുട്ടികൾക്കൊക്കെ പനി ഇണ്ടോ ഇവിടെ അടക്കി പനിയാടോ നമ്മളടു
പനി ഇവിടെ ഇപ്പ പാനിയൊന്നുല്ല പനിയില്ലാത്ത
ഉം മോള്ക്ക് ഇപ്പ മോളെ ക്ലാസ്ത്തെ ഒരു കുട്ടിക്ക് ഇണ്ടായതാണ് പനി ക്ക്ണു ഇപ്പൊ രണ്ടാമത്തെട്ട ഇന്ന്പ്പോ ഏയ് കുട്ടികളാണ്
എനി കൊച്ച കുച്ചുങ്ങൾക്കിങ്ങനെ അവിടെയൊക്കെ പനി പിടിച്ചും സ്കൂ
ഉം ഏഴ് കുട്ടികളാണ്ന്ന് ലീവ് ക്ലാസ്സില് എന്താ ചെയ്യ ലീവ് ആക്കണോണ്ടല്ലെടോ ഇത് എയ്തി എടു ക്കലേ ഹോം വർക്ക് ചെയ്യലും എല്ലാ വിഷയവും നമ്മൾ അതിനായിട്ട് മെനക്കെട്ട് നിക്കണം
ആ ശരിയാണ് ചെറിയ കുട്ടികളും കൂടി ആകുമ്പോ ഇവനിക്കും പ്പ എഴുതാനൊക്കെ ഇണ്ടെന്നു പറഞ്ഞ ന്ന ഈ ഫോണുമ്മേരിക്കൊള്ളൂന്നേ അതാണ് പ്രശ്നം
ഇവിടെ പിന്നെ ഫോണുമ്മേരിക്കണ പരുപാടില്ല ഞാൻ ആദ്യേ ഫോണ് കൊടുക്കാ മൂന്നാൾക്ക് ഫോ ഫോണ് കൊടുത്ത് ശീലക്കിയിക്കില്ല ചെറുത്പ്പ ചെറുത്
കൊടുക്ക ഞാന് കൊടുക്കൊന്നുല്ല എന്നോട് വന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എന്നിട്ടോൻഓന്റെപ്പാന്റെ ഫോണ് എടു ചോ ഇരിക്ക
ആരെതെങ്കിലും ഒരാൾത് പൊണി കിട്ടിയാൽ മതിയല്ലോ അല്ലേ
ആഹ് അതന്നെ അന്നെ പരിപാടിയോന്
ഉം ഉം
പിന്നെ വേറെ എന്തൊക്കെ വീട്ട വീടടുത്താണോ
ആ
വീട്ട് പോവലില്ലെ?
വീട് അടുത്ത തന്നെയ ആണ് പക്ഷെ വീട്ടിൽ പോകല കുറവാണ്
വീട് അടുത്തന്നെ പറഞ്ഞിട്ട് കാര്യല്ല സ്കൂള മദ്രസ്സണ അപ്പൊ രണ്ടടത്തക്കും ബസ് വണ്ടികൾ വേറെ വേറെ ആക്കാ ബുദ്ധിമുട്ടാണ് അപ്പോ ആ കാരണം വീട്ടിക്ക് അങ്ങനെ പോക്ക് കുറവാണ്. പിന്നെ ചെറിയ മോള് എല്ലാരെ കാണുമ്പോള് ഭയങ്കര കരച്ചിലും പിഴിച്ചിലുംഒക്കെയയിരുന്നു ഇതിപ്പോ ക
ആഹ ശരി. ഏ?
ഒന്ന് കട്ട ആണ്ടട്ട് കട്ട കണ്ടട്ടാ